കേക്കുന്നു
കേൾക്കുന്ന്ണ്ട്. വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം?
ഹലോ
വേറെന്തൊക്കെണ്ട്‌ വിശേഷം?
നല്ലന്നെ
ഉം മഴണ്ടോ?
അട് ച്ചോ
ചായ കുടിക്കാനായില്ല ചോറ് ഇപ്പാ കഴിച്ചത്
എത്ര ലേറ്റ് ആയെ?
അത് കൊറച്ച് വർക്ക് ണ്ടായിന്നു വീട്ടില്
ഏഹ്
എന്ന എന്തുണ്ടാക്കിയാ ചോറ് ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് സ്പെഷ്യല് ഉണ്ടാക്കിയോ?
സ്പെലെന്താ. നെയ്ചോറും ചിക്കൻകറിം
അ ഓഹ് സെയിം ഞാനു അതെന്നെ
ചാടിക്ക ചായ കുടിക്കാനായില്ലേ ശരിയ്ക്ക്
ആ ഹ് പക്ഷെ ഞാൻ ചായ കുടിക്കാറില്ല ശരിക്ക് ചായ കുടിക്കാറില്ല
ആഹ്
അതിന് പകരം വേറെ ഒരു സംഭവംണ്ട്. അപ്രശാണ്
എന്താ
എന്ത വർക്കെയ്ണ്ടോ ഞാന് ഒര് ആരോഗ്യബോധവൽക്കരണ ക്ലാസ്സിൻ്റെ വർക്കാണ്ട്. ആരോഗ്യബോധവർക്കരണ ക്ലാസ്ണ്ട്.
അഹ്
പിന്നെ ടൈലറിങു ണ്ട്
ആഹ്
വീട്ടിന്നു ടൈലറിംഗ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതും കൊണ്ടുപോവുന്നു.
മക്കൾണ്ടോ?
ക്ഷെ നല്ലതാണല്ലോ ഫോണ് നമ്മള് പിന്നെ കയ്യിലുണ്ടാവുമ്പോ റീൽസും നോക്കി ങ്ങനെ ടൈമ് വെറുതെ വേസ്റ്റ് ആക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ അതൊരു നല്ലൊരു കാര്യാണല്ലോ നമക്ക്.
അതെ യതെ.
ഇതില് മാത്രം ഞമ്മള് ചിന്ത കൊടുകൊല്ലോ
ഉം
അങ്ങനെ ണ്ട്
കുട്ട്യേൾണ്ടോ?
ആഹ് ഇണ്ട് എന്താ മൂന്നാളുണ്ട് മൂത്താള് ഡിഗ്രിക്ക് പഠിക്കുന്നു വന്നു ഒരാള് പോകാൻ തുടങ്ങിയില്ല പ്ലസ് വണ്ണിന് ചേർന്നതിനേ ഉള്ളൂ അവർക്ക് ക്ലാസ്സ് തുടങ്ങിയില്ല ആറാം തി മുതൽ ക്ലാസ് തൊട്ങ്ങുള്ളൂ.
ഏഹ് എത്ര വയസാ?
മറ്റേ രണ്ടു പേരും വന്നു അവരൊരാള് മൂത്താള് പത്തൊൻപത് വയസ്സ് പതിനാഞ്ച് വയസ്സ് പന്ത്രണ്ട് വയസ്സ്
പിന്നെ വീട്ട് ല് ആരൊക്കെണ്ട്.
നന്നായിട്ടാ കേക്കുന്നെ.
വീട്ട്ലാരൊക്കെണ്ട്?
വീട്ട്ല് ഉമ്മേംഇപ്പിം അനിയത്തി. ഹസ്ബന്റ്ന്റെ വീട്ട്ല് ഉം കല്യാണായി ഹസ്ബന്റ്ന്റെ വീട്ട്ല് മ്മി പ്പിം ഞങ്ങൾ ഏട്ടനും പെങ്ങളും.
ആഹ് ഹസ്ബൻന്റിന്റെ വീട്ടിലാണോ ഇപ്പൊ നിക്ക?
ഇപ്പ ഞായിന്റെ വീട്ട്ലാ.
ഓഹ് അല്ല പൊതുവെ അവിടെ ഹ സ്ബന്റ്ന്റെ വീട്ടിലല്ലേ താമസം അങ്ങെള്ള ആഹ് ശരി ആഹ്. ഇപ്പം മക്കളൊക്കെ ഉസ്കൂൾല് പോന്നാണോ.
മക്കൾല്യാ.
മക്കൾല്യ. മാഷാ പടച്ചോന് അയില് സമയം കിട്ടിയില്ല തരും. ഉം
ഉം
പിന്നെ ടൂറൊക്കെ പോകാറുണ്ടോ ടൂർ പോകാറുണ്ടോ?
ഓഹ് അതെള്ളു
ആഹ്.
ഇപ്പോ ഉം ഇപ്പട്ത്ത് മൂന്നാറ് പോയി. കൊളുക്ക് മലോയി.
മലോയ് ഓഹ്.
ഉം വന്നാ എന്തായാലും പോവും. അസ്ബന്റ് കോട്ടയത്താ വർക്ക്. അപ്പൊ വന്നാല് മാസ്ത്തില് വരും അപ്പൊ വന്നാ ഉം വന്നാ എന്തായാലും പോവും.
അതെ അത് ആ ഒരു സമയത്തല്ലേ കിട്ടൊള്ളൂ ആ ഒരു ഫ്രീഡം പിന്നെ കിട്ടില്ലല്ലോ അപ്പം പോവതക്കൂല. പോണം എങ്ങനെ പൊറത്തുന്നൊക്കെ ഫുഡ് കഴിക്കുന്ന ആളാണോ?
എങ്ങനെ.
പൊറത്ത്ള്ള ഫുഡിനോടെല്ലാം എങ്ങനെയാന്ന്
അങ്ങനൊന്നുല്ല പൊറത്ത്ള്ള ഫുഡ് അതവിടെ വീട്ട്ലന്നെ ഉപ്പ അവിട്ത്തെ ഉപ്പ വാങ്ങും.
ആഹ്.
പിന്നെ അല്ലാണ്ട് പൊർത്തുപോയി കഴിക്കേണ്ട ആവശ്യല്ലാ.
ആഹ് അല്ല നല്ലതല്ല അതോണ്ട ചോ യ്ച്ച നമ്മ ടൂറൊക്കെ പോവുമ്പോ എന്തായാലും കഴിക്കണ്ടു അല്ല ടൂറൊക്കെ പോയിക്കയിഞ്ഞാ എന്തായാലും കയിക്കേണ്ട് വരും.
ആഹ് ടൂറു അത് നമ്മള് അങ്ങനെ കയിക്കൊന്നുല്ല. നമ്മള് ചെറിയ ചെറിയ എന്താ ചായ അങ്ങൻത്തെ എന്തേ ഫുള്ള് കൊർച്ചിള്ള എന്തെങ്കിലും കഴിക്കൊള്ളൂ അങ്ങനെ. പൊർത്ത്ന്ന് വല്യ വല്യ ഹെവി ഫുഡൊന്നും കഴിക്കൂല്ല. ഇങ്ങനെ പോവുമ്പോ.
ആഹ് അതെ.
അത് വേണ്ടി വരൂല അതാണ് പ്രശ്നം.
ആഹ് അന്നേരം വേണ്ടി വരൂല. ആരോഗ്യപ്രശ്ന ആരോഗ്യൊക്കെ നോക്കോ നന്നായിട്ട് ആരോഗ്യം എങ്ങനെ വർക്ക് വർക്കൗട്ടൊക്കെ ചെയ്യോ?
അതൊന്നും ചെയ്യൂല.
ആഹാ മടിയാന്നല്ലേ കൊറച്ച്.
ഉം ഇപ്പ ഞാന് തൈറോയിഡ് നോക്കിയപ്പോ തൈറോയിഡ് ഇണ്ട് ഇനിക്ക് നല്ലണം
ആഹ്. അതിനൊക്കെ ആവശ്യള്ള സംഭവാന്ന് തൈറോയ്ഡിന്റെ.
ഉം
വെള്ളം കുടിക്കാറ്ണ്ടാ?
ആക്കെ കൊറവാണ്.
ആഹ് ആഹ് എത്ര വേണോന്നറിയോ?
എങ്ങനെ?
വെള്ള എത്ര ആവശ്യണ്ട്ന്നൊക്കറിയോ? രണ്ട് എങ്ങനെയുള്ള കണക്കാന്ന് കേട്ടത് രണ്ട് ലിറ്ററ്ന്ന്
ഒരു ദെവസം രണ്ട് ലിറ്ററെങ്കിലും കുടിക്കണന്നല്ലേ?
അല്ല അല്ല ആ ഒരു കണക്കിലൊന്നു അല്ല വെരാ
ഉം
ഇമ്മളെ തൂക്കെത്രയാണോ അതിന് കണക്കായിറ്റാണ് വെള്ളം ബോഡീല് വേണ്ടത്
ഉം
മ്മളെ തൂക്കയിപ്പോ ഇരുപത് കിലോ വെയിറ്റുള്ളൊരാളാണെങ്കില് ഒരു ലിറ്ററ് വെള്ളണം കണക്ക്
ഉം
നാപ്പത് കിലോ ആണെങ്കില് രണ്ട് ലിറ്ററ്
ഉം
അറുപത് കിലോ ആണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം മാക്സിമം കുടിച്ചിരിക്കണം.
ഉം
വെള്ളാന്ന് ശെരിക്ക് നമ്മളാരോഗ്യത്തിന്
ഇതുവരെ ഞാ ടെസ്‌റ്റൊന്നും ചെയ്തില്ല ഇനിപ്പ വെറ്തെ ചെയ്തതാ ആശ് ക്കെ വേറെ സിംറ്റമ്സൊന്ന്ല്ല്യാണ്
അഹ് അത് ചെയ്യാന്ള്ള കാരണന്തെങ്കില്ണ്ടാവൂലേ? തൈറോയിഡ്
ആഹ് ഞാന് പ്രഗ്നൻസിക്ക് വേണ്ടി കാണിച്ചീനി അപ്പൊ ഡോക്ടറെയ്തി തന്നയേനി
ആഹ് ആഹ്
ഇത് പക്ഷെ ന ഇത് സിംറ്റംസൊന്നുല്ല്യാണു അപ്പമ്മള് നോക്കൂലല്ലോ
അതെ നോക്കൂല തൈറോയ്ഡൊന്നും അങ്ങനെ കാണിക്ക്ന്നൊരു ലക്ഷണല്ലല്ലോ
ആഹ് എന്നാലും എന്തെങ്കിലൊക്കെണ്ടാവല്ലോ
ക്ഷീണണ്ടാവും രാവിലൊക്കെ ക്ഷീണം കാണും. ഉം പക്ഷെ തൈറോയ്ഡ് കൊറെ വിധത്തിലുണ്ട് അതെ ഉം അങ്ങനെണ്ട്. ഓഹ് എ ബ്ലഡൊക്കെ നോർമലാണോ?
ആഹ് അതൊക്കെ നോർമലാ ഇനിയിപ്പോ ഒരു മാസത്തേന് ടാബ്ലറ്റൊന്നും ഉം കയ്ഞ്ഞിട്ട് ടെസ്റ്റെയ്തോക്കണം.
അഹ് രാവിലെ വ്യായാമം ചെയ്യണം കേട്ടോ വർക്കൗട്ട് ചെയ്യണം രാവിലെ എഴുന്നേറ്റ്ട്ടെ ഒര് പിന്നെ ഇരുപത് സെക്കൻഡ് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം അത് തടി ഉള്ള ആൾക്കാറും തടി ഇല്ലാത്ത ആൾക്കാറും എല്ലാവര്ക്കും അത് നിർബന്താ മ്മള് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഫ്രീയല്ലേ ഇപ്പെല്ലം ചെയ്യാലോ
ഫ്രീയാണ്. ചെയ്യൊക്കെ ചെയ്യ അയ്ന് ഇവിടാവുമ്പോ ന്റെവീട്ടിലാവുമ്പ ഒമ്പണ്യാവും എണീക്കാന്
ആഹ്...... മടീ...
പിന്നെണീറ്റ്
ആഹ് രാത്രി അപ്പൊ നേരത്തെ കെടക്കോ? ആ ഒരു ഞമ്മക്ക് സ്വാതന്ത്ര്യംണ്ടല്ലോ? നമ്മളുമ്മാന്റെടുത്താണല്ലോ ആ സ്വാതന്ത്ര്യം കാട്ടാൻ പറ്റൊള്ളു
ഉം ഇവ്ടാവുമ്പ പിന്ന
എങ്ങനെ ഉറക്കൊക്കെ നേരത്തെ ഉറങ്ങുവോ അപ്പൊ
ഉം ഒറക്കൊന്നും നേരത്തൊന്നുല്ല പന്ത്രണ്ടു മണി ആവും എന്തായാലും അങ്ങനെന്നുമില്ല
എന്താ പന്ത്രണ്ട് മണി
ഹ് ഹ് ഹ്
പന്ത്രണ്ട് മണിവരെ ഒന്നും നിൽക്കാൻ പാടില്ല നമ്മള എന്റെ ആരോഗ്യത്തിനെ തന്നെ കൊല്ലന്ന് അത് മനസ്സിലാക്കണം
ഉം
നമ്മൾ നമ്മളെ ആരോഗ്യത്തിന് സ്നേഹിക്കണം
അ ഹ്ഹസ്ബൻഡ് വിളിക്കാൻ കാ ത്ക്കും അങ്ങനെ അതാണ് ലേറ്റ് തുകും അങ്ങനെ അതാണ് വെബഎനിക്ക് നേരത്തെ കിടക്കുന്നത് നേരത്തെ എണീക്കാന എനിക്കിഷ്ടം
ആ ആ ടൈമിലയിരിക്കുംല്ലേ വിളിക്ക
ഉ ഒരു പതിനൊന്ന് മണി എന്തായാലും കഴിയും റൂമിലെത്തി ഫുഡ കഴച്ച് വരുമ്പോത്
കഴിച്ചരുന്നു ആ അപ്പോൾ രാവിലെ വർക്കിന് പോയിട്ട് രാത്രി ഒരു സമയത്താണോ വരുന്നത്
ആഹ് അപ്പൊ ഞാൻ വിച ക്കുഅതിനെ മുന്നേ വിളിച്ചീ എനിക്ക് കിടന്നുറങ്ങി
അതെ അതെ അല്ല അത് പറയാലോ അങ്ങനെ പറഞ്ഞൂടെ
അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യ ഇല്ല എനിക്കപ്പ വിൽക്കായ ഉള്ളൂ പറ
ആ ശരി പക്ഷെ നമ്മൾ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അത് പറയണം കാരണം ഒരു പ പ ത്ത്പതിനൊന്ന്
പക്ഷെ നേരത്തെ ഉറങ്ങണാണ് നല്ലത് എന്നാ നേരത്തെ നീക്കും ചെയ്യൂ ഇല്ലെങ്കിൽ യും ചെയ്യൂ രാവിലെ
ആഹ്അതെ എന്നാലെ രാവിലെ എണീക്കാൻ പറ്റു അല്ലെങ്കി പിന്നെ ങ്ങൾക്ക് ഉറക്കം ശരിയാവില്ലല്ലോ
ആഹ്
ഫുഡ് നേരത്തെ കഴിക്കുവോ അപ്പോ
ഫുഡ് നേരത്തെ ഒന്നും കഴിക്കില്ല ഒമ്പത് മണിക്ക് ആകും എന്തായാലും അവിടുന്നായയാലും ഇവിടന്ന് ആയാലുംക്കെ ഒമ്പത് മണിയും
അല്ല ഒമ്പത് മണിക്ക് കഴിച്ചാലും പന്ത്രണ്ട് മണിക്കാണല്ലോ ഉറങ്ങുന്നത് അതുകൊണ്ട് പ്രശ്ന ല്ല പത്ത് മണിക്ക് പതിനൊ മണിക്കെല്ലാം ഇറങ്ങുന്നാണെങ്കിൽ ഒരു ഏഴ് മണി എട്ട് മണി ആ ഒരു സമയത്ത് തന്നെ കഴിക്കണം
ആഹ്
അപ്പ ഉറങ്ങുന്നല്ല ഉറക്ക കൊറ
മക്കളെ എവിടെന്നിട്ട് ഉം
അണ്ട് അടുത്തുണ്ട് എല്ലാവരും ഓരോരു ഭാഗത്ത ഉണ്ടാവുക
ഉം
എനിക്ക് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതള്ളത കൊണ്ടാണ് ഇല്ല പുറത്താണ്
പുറത്ത
ഉം, വീട്ടിൽ അപ്പൊ ചെടികളൊക്കെ ഉണ്ടോ?
ചെടികള് അങ്ങനെയൊന്നുമല്ല കുറവാ ഇപ്പൊ നമ്മള് വീട്ണ്ടാക്കണ്ട് അതിന്റെ വീട് പണി നടന്ന കൊണ്ടിരിക്ക
ആഓ
ഹസ്ബന്റിന്റെ വീട്, ഉം ന്നാ ശരി.
മം
ഉം